ഹലോ ആഹ് കേക്കുന്നില്ലേ എന്തക്കെ എന്തക്കെയ വർത്താനം
എന്ത് നല്ല വർത്താനം അവിടെ സുഖാണ് അവിടെങ്ങനെയാ സുഖല്ലേ
ഇവിടെ സുഖാന്നെ ഭക്ഷണ ചായൊക്കെ കുടിച്ചോ
ട്ടുണ്ട്
അതെയാണ്
ആ പിന്നെവിടെല്ലാരും ചോയ് ഇവിടെ എല്ലാരും കുടിച്ചൊക്കെ ചെയ്ത് ആ വീട്ടിലെ ഞാൻ മാത്രണ് ട്ടുള്ളു ഞാനും എന്ന് വറ്റിട്ടുള്ളൂ ആ ഇവിടം മഴപ്പം ഇന്ന് ഇന്ന് രാവിലെ നല്ല വെയിലടിച്ചിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് വൾ നല്ല വെയിലാണെന്ന് കൊറച്ചുന്നേക്കാൾ കൊറച്ച കൊറച്ചു നേരത്തെ മുന്നേ ഭയങ്കര മയക്കാറ് റൂമ് നാകെ ഇരുട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് നല്ല മഴയന്ന് ഇപ്പ അതാ വീണ്ടും നല്ല വെയില്
ഇവിടെന്നാ രാവിലെക്കെ നല്ലൊരു വെയിലി ഇപ്പൊ ഒരു ഇരുട് പിടിച്ച മാതിണ്ട് ഇപ്പ പെയ്യും പെയ്യൂലാനുള്ളെരു പക്ഷെ മയെന്റെ തുള്ളി പോലും വീണില്ല രണ്ട്മൂന്ന് ദിവസായി മയല്പ ല്ലാത്തൊര്
ആ തിരുമ്പിതെല്ലാം കിട്ടും ഉണങ്ങിയൊക്കെ കിട്ടില്ലേല്ലെ
ഓഹ് ആഹ് പിന്നെ മയല്ലേ മയത്ത് കിടങ്ങാറിയാണോ ഒണങ്ങി കിട്ടാനൊക്കെ രാത്രി കിടക്കുമ്പോ ഫാന്റെ ചോട്ടിലൊക്കെ അയിൻ്റെ വെള്ളം ഊറ്റി കഴിഞ്ഞാല്
അതൊക്കെ മിക്സിയിലിട്ട് ക നമ്മളീ അരിയും അതായത് നമ്മ ഭക്ഷണസാധനങ്ങള് അരിയൊക്കെ പൊടിക്കാനൊക്കെ ഇണ്ടാകും മൊളക് അരി ഇതൊക്കെ ചി ക്കാന് ഭയങ്കര പ്രയാസാണ് നമ്മളെ അതേപോലെ തന്നെ ഫാനിന്റെ ചോട്ട ട്ടിലിങ്ങനെ ഉം ഫാനിന്റെ ചോട്ടില് ഇങ്ങനെ ഇതേപോലെ ഇട്ടേക്കാണ് ക ഇതേപോലെ അരിയൊക്കെ ഇതാക്കുമ്പോ അങ്ങനെ വിതറി നല്ല പരത്തിയങ്ങട്ട് ഇട്ടാണ്ട് ഉണക്ക പക്ഷെ എത്ര ഇതായാലും ഉണക്കിയാലും അത് വെയില് കൊണ്ട് ഉണങ്ങണ ആ അതൊരു വേറെ തന്നെയാണ് പക്ഷെ നല്ല ഉണങ്ങാഞ്ഞാൽ ഇതിങ്ങനെ ക അരിയൊക്കെ അതായത് പൊടി കട്ട പിടിക്കും വേഗം പൂപ്പലൊക്കെ വരും അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടലോ ഇതേ സമയത്ത് മല്ലി മൊളക് ഇങ്ങനെത്തെയൊക്കെയാണ് ചിക്കാനാണ് ഭയങ്കര പണിയായിട്ട് വരുന്നേ തിരുമ്പിയതൊക്കെ നമക്ക് വാഷിംഗ്‌ മെഷീൻ
പിന്നെയും കുഴപ്പമില്ല അതെ
ആ വാഷിംഗ് മെഷീനിലിട്ടാലും പൊറത്ത് ഇടാ വിചാരിക്ക ഇത് ചെലവര് വാഷിംഗ് മെഷീനി ലിട്ടോണ്ട് ഉണക്കണോലുണ്ട് കേട്ടോ മുളകൊ ക്കെ ഞങ്ങള് മെ ഷീനിലിട്ടോണ്ട് ഉണക്കിയവരുണ്ട് എൻ്റെ കുടുംബത്തില് ഞാൻ ഞാൻ ആദ്യവായിട്ടാ കേൾക്കുന്നെ മിഷനിലിട്ട് മുളക് അവരെന്താ മുള ക് മെഷീനിലിട്ടാണ്ട് കെട്ടിയാണ്ട് എന്തൊക്കോ കാട്ടിയാണ്ട് ഉണക്കീയന് ഏതായിലും ഓര്
നല്ല കഥാ
ഉം ഉം ഓര് കുഴപ്പൊന്നും ഇല്യാന്ന് പറഞ്ഞ് അതേപോലെ തന്നെ തുണീലെന്തിലോ കെട്ടിയോണ്ട് ആ തുണി അയിലേക്ക്
അതന്നെ തെ അത് പൊടിയലൊന്നും ഉണ്ടാവില്ല തുണീന്നിങ്ങനെ വെള്ളം പീഞ്ഞ് കിട്ടു ന്നുണ്ടാവും നല്ലോണം പക്ഷെ അതിന്റെ ആ എരിവൊക്കെ ഒക്കെ ഒന്ന് പോ വുകയും ചെയ്യൂന്ന് അപ്പൊ ആ മെഷീന് പിന്നെ തുണി ഒണ ക്കാൻ ഉപയോഗിക്കുകയും ചെയ്യൂല്ലേ നല്ല കഥ തുണി അത് ഇഎ കഴ്കിക്കഴിഞ്ഞാലും അയിന്റെ ഒരു ചെറിയൊരു ചൂ എരുവ് എന്തായാലും കെട ക്കൂല്ലെ മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ
ഞാനും ആദ്യായിട്ട് കേക്കന്നെ മിശീല്ല് ഇട്ടാണ്ട് ഇതൊക്കെ ഒണക്കുന്നത് പിന്നെ വേറെന്തൊക്കെ എന്താ ഭക്ഷണം ഉണ്ടാക്കിയ
ഇന്ന് ഇവടെ കേക്ക് ചോറിന് ചോർന് അരി ഇട്ടിട്ടുണ്ട് പിന്നെ മീന് മത്തി കിട്ടിക്ണ്ട് അത് കഴിഞ് ആക്ണേനി പിന്നെ മത്തൻ തേങ്ങാ അരച്ച് കറിക്കാൻ വേണ്ടീട്ട് കുക്കറിൽ വെച്ചിട്ട് പിന്നെ വീ
മത്തൻ ഇൻക്ക് ഭയങ്കര ഇഷ്ട താളിച്ചത് നമ്മള് ചട്ടിലൊക്കെ വെച്ച് കഞ്ഞിവെള്ളത്തില് താളിപ്പ്ല്ലേ കട് കട്ക് മത്തന് എന്ത്‌യ്യും നല്ല കഷ്ണങ്ങളാക്കിയാണ്ട് കഞ്ഞിവെള്ളത്തില് നിന്ന് നേരി രിയ താ തെളിവെള്ളല്ലേ അതിലിട്ടാണ്ട് ഓണം ന്നിട്ട് വേവിച്ചെടുക്കും വേവിച്ചെടുത്തിട്ട് കുത്തി ഒടക്കും എന്നിട്ട് അതിലേക്ക് ഹേ ഇത് ഹ് ണ്ടാവും തേങ്ങ തേ ന്യും അതേ പോലെ തന്നെ മോളകും പാടി ചതക്കും അങ്ങനിം വെക്കാ അല്ലാതെ പച്ച മോളക് ചീന്തിട്ട പച്ചമോളക് ചീന്തിട്ടാണ്ട് വെക്ണാ ഏറ്റവും നല്ല രസം ഇപ്പം പച്ചമോളക് ചീന്തിട്ട് വെച്ച് ട്ട് എന്തെയ്യും കട്ക്കിലിട്ട് വറവ്ടും
ഞങ്ങള് ഇവിടെ വെക്കലും ഏകദേശം ഇതേപോലെക്കെ തന്നെ പക്ഷെ ആഹ് കഞ്ഞിവെള്ളത്തിലൊന്നും അല്ല സാധാ പച്ചവെള്ളത്തില് മു
അഹ് അഹ് ഞങ്ങളയ്ന് അധികും താളിപ്പൊക്കെ ഉണ്ടാക്കല് ഏറും കഞ്ഞി വെള്ളത്തിലാണ് അതാണ്
ഏ ഇത് താളിപ്പ് ന്നല്ല നമ്മള് കൂട്ടാന് ന്നാ പറിയ അയ്ന്
ഹേ ഞങ്ങള്
കാരണം ഇത്ങ്ങള് പർഞ്ഞ പോലെ തന്നെ ഇണ്ടാക്കല് അതൊക്കെ താളിപ്പ്ന്നൊക്കെ തന്നെ പറയാ പ ഇത് കൂട്ടാതന്നെ നമ്മള് സാദാ പച്ചള്ളത്തില് മള മഞ്ഞളും ഉപ്പു ട്ടിറ്റ് വേവിക്കു ന്നിട്ട് നല്ലം വെന്ത് കയിഞ്ഞാ വെള്ളം കുറെ ണ്ട ഊറ്റും ന്നിട്ട് ഹ് ആവി വെ ച്ചനല്ലോം കുത്തി ഒടക്കും ന്നിട്ട് ചമ്മന്തി ണ്ടാക്കും നല്ല എരുവള്ള എരിട്ടിട്ട് അ പച്ചമുളക് നല്ലതെരുട്ടിട്ട് ചമ്മന്തിയാക്കിട്ട് ഇലട്ടിട്ട് അത് നല്ലോണംന്ന് തളച്ചതിന് ശേഷം ആ അതെ നല്ല ത് ടീ പൂളക്കൂട്ടാനൊക്കെ പോലെണ്ടാവും
ആ അങ്ങൻ തന്നെ
ന്നിട്ട് നല്ല കടുുകും കരിവേപ്പും പിന്നെ കായ് മുുളകൊ ക്കിട്ടിട്ട് വറക്കും
ഉണക്കി മുളകല്ലെ കായ മുുളക് പറീണിങ്ങള് ഉം അതേ മാരിത്തന്നെ ഞങ്ങളുണ്ടാക്കല് പക്ഷെ എന്താണ് തേങ്ങ തേ ങ്ങ ചേലെ സയത്ത് ഇടലൊള്ളൂ അല്ലാതെ പച്ചമൊളക് ചീന്തിട്ട് ചീരാമുളകൊ ക്കൊ ചീന്തിട്ടണ്ട് അങ്ങനെ ഉണ്ടാ ക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട അത് മാത്രം മതി ചോറ്ണ്ണാന് ഉം മതി
അങ്ങനൊക്കെ അത് പൂള കൂട്ടാന്റൊക്കെരു കപ്പ കൂടാനുണ്ടാക്കൂലേ അതിന്റെക്കൊരു ടേസ്റ്റ ണ്ടാക്കോ കപ്പ ബിരിയാണി ന്ന് പറഞ്ഞ ചെൽപോ പെട്ടെന്ന് കിട്ടൂല
അവിടന്താ പറയല് പൂള ബിരിയാണിന്നാ പറയാ നമ്മള് സാ സാധാരണ പൂള ബിരിയാണി പൂളാന്ന് ആ ഞങ്ങളും പൂളാന്നേ ന്നേ പ പറയല് പക്ഷെ ബിരിയാണി ആവുമ്പോ കപ്പ് ബിരിയാണി
ആ കപ്പ ബിരിയാണിന്ന് പറയുമ്പോ പെട്ടന്ന് ഇതെന്താ കടയിലൊക്കെയാണല്ലോ കപ്പ പ്പ ബിരിയാണിന്ന് പറയാ നമ്മളിവിടെ എല്ലും പൂളാന്ന് പറ യ നമ്മളുണ്ട വൃത്തിണ്ട് നതിന നമ്മള് പിന്നെധികം ഫിട്ടിട്ടല്ല ബീ മറ്റേ ബീച്ചിന്റെ അല്ലല്ല അങ്ങനെയല്ല ബീഫ് ഇറച്ചിയല്ല എല്ലും പതോളൊക്കെ പതള ഇറച്ചീടെ എൽ എല്ല് പി അത് വേറെ തന്നെ വാങ്ങാ കിട്ടും അതുകൊണ്ടാ ഇണ്ടാക്കാ ഏഹ് ലിവ ഈ ലിവറിന്റെ കഷ്ണം പിന്നെ പതള് എല്ല് അതൊക്കെ വെച്ചിട്ട്ണ്ടെ ബീഫ് എടുക്കും കൂല ബീഫധികം അങ്ങനെ ഇണ്ടാക്കും ബീഫൊക്കെ കടകളിലൊക്കെ ബീഫ് ഇട്ടിട്ടുത്ത് നമ്മള് ബീഫ ടൂല ഇത് മാത്രമായിട്ട് വാങ്ങും എല്ലും പതളും മാത്രമായിട്ട് എല്ലും പുളക്കും അതെടുത്തിട്ടുണ്ടെ നല്ല ടേസ്റ്റ് അയിന്റെ കൂടെ ചപ്പാത്തിയോ ആഹ് ഞങ്ങക്ക് ഇവിടെ അങ്ങനെ വാങ്ങാൻ കിട്ടും എല്ലും പൊളിണ്ടാക്കാനുള്ള എല്ലോ പഥവും മാത്രമായിട്ട് പൈസൊടുത്ത് വാങ്ങും
പൈസ കിട്ടും ഇവിടെ അതേപോലെ തന്നെ കറളില്ലേ അയിൻ്റെ ആഹ് മറ്റേ ചിക്ക് കോയിലൊക്കെ ഇണ്ടാവണ ആ കരളില്ലേ അത് വാങ്ങാൻ കിട്ടലിണ്ട് അത് വാങ്ങാൻ കിട്ടലിണ്ട് പാർസ് വാങ്ങ കിട്ട
ആഹ പസൊന്നും പിന്നെ ഇവിട അങ്ങനെ ഒരു മാവല ഇല്ല
ഇല്ല ഞങ്ങളിവിടെ പത്തിരിക്കും പുട്ടക്കുംക്കെ ഭയങ്കര ഇഷ ഇാണ് പാട്സൊക്കെ
ചില സ്ലങ്ങളിൽ ഭയങ്കര പാട്സ് ഭയര
പഴസ് ഭയങ്കര ഇഷ്ടാണ് ഇഷ്ടല്ല ഞാൻ പൊട്ട ക്കെ ഭയ ഇ്ട കക്ക് പ്പീ മീനല്ലേനല്ലോ അപ്പൊ മീനല്ലാത്ത സമയത്ത് എന്ത ഇത് ഞങ്ങിവിടെ കറിക്കും വേണ്ടിട്ട് എന്ത ചെയ്ത് കോയിന്റെ പാട്സേണ വെച്ച ീത് ഏ ഞൻ ആ ഇവിടെ വൽക്കൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഇഷ്ടൊന്നുമ ഇല്ല
ഏ എനക്ക് ഇഷ്ടമല്ല എനിക്ക് ഒന്നാമത് ഇഷ്ടല്ലാന്ന് പറയുന്നത് ഞാന് ചിക്കൻ കൂട്ടുകാണ് ആ ന്റെ ഇറച്ചിപ്പീസ്
എനക്ക്ല്ലയേ ഇറച്ചി എല്ല ഉണ്ടല്ല എനിക്ക് ഞാ ഇറച്ചി അച്ചിന്റെല്ല ഇഷ്ടംന്നല്ലെങ്കിൽ എല്ലുമലുള്ള കഷ്ടം
അനിക്ക് എല് ഇഷ്ടേല്ല ഇവെറ ഇറച്ചി പീസ് മാത്രേ ഇപ്പ ഇവിടെ പൊരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എനിക്ക് എർത്തിന്റെറെീ നോക്കി പോക്കുള്ളൂ എല്ലിന്റെ പിന്നെ ആ ഒരു പതമള്ളൊ ഇർച്ചിയില്ലേ എല്ല് കളിക്കാൻ പറ്റുന്നവരെല്ലേ ന നോ അഷ
മറ്റേ നല്ല പീസ് ഉണ്ടാവൂലേ നല്ല കഷ്ടം ഉണ്ടാവൂലേ അത് കൂട്ടി തന്നെല്ലേ എനിക്ക് അത് കൂട്ടിയാലില്ലേ ഭയങ്കര ച ഇത് ഇങ്ങനെ ചമച്ച് ചമച്ച് ച
ഉ എനിക്ക് അതാ ഇഷ്ടം അതിപ്പോൊ പൊരിക്കണെന്നുണ്ട ഞാന് പറ്റ കഷ്ണങ്ങളക്കിയിട്ട നല്ലോണം
് ഞങ്ങളെ വീട്ടില് പൊരിക്കല് ചെറിയ ചെറിയ കുഞ്ഞഞ് കുഞ്ഞഞ് കുഞ്ഞഞ് കഷ്ണംക്ക െ ചെയ്യ ഞങ്ങക്ക് പൊക്കെ പരിിച്ച അ ഒരാൾ വരുമ്പ നമ്മള അങ്ങനെ ചെയ്യില്ല പക്ഷെ നമ്മക്ക് നല്ല നരിച്ച് ചെറിയ ചെറിയ പീസ് അരിഞ്ഞ അരിഞ്ഞ് അരിഞ്ഞ എടുത്താണ്ട് പൊരിച്ചേണ്ട ചെയ്യ
വ തന്നെരിക്കും നമ്മക്കാവുമ്പോ കുഞ്ഞഞ് കുഞ്ഞ് പീസ ആക്കുവ ഇറച്ചി വലിയ ഇറച്ചിന്റെ കഷ്ണമാകുമ്പോൾ ഉള്ളള് വേവാനൊക്കെ പ്രയാസമായിരിക്കല്ല അതുകൊണ്ട് അങ്ങനെ ആക്കും
അതാണ് വേം ഇതാവുമ്പോ അന്ന് വേം ഫ്രൈ ഇതായി കിട്ടുമല്ലോ അപ്പൊ പിന്നെ പ്രശ്നല്ലല്ലോ അങ്ങനെ ചെയ്യല് പിന്നെന്ന് പറയാണെ എന്താണ് ഇറച്ചി പൊരിക്കലുണ്ടോ പറ്റത് പോത്തർച്ചി പോത്ത് ആ
ഇവിട അങ്ങനെ പൊരിക്കലൊന്നുവില്ല പിന്നെ പെുന്നാളിന്റെ സമയത്ത് കിട്ടുവല്ലോ ആ സമയത്ത്ങ്ങനെ പറയാ ഞാന് എന്റെ അവിടെയാണ് ഞാനും
ആദ്യത്തെ വേവിച്ച് ആണ്
ഞാന് ഞങ്ങള് ആദ്യം മുതൽ എങ്ങനെ ഉണ്ടാക്ക ചോച്ചാല് ഇവിടെ അങ്ങനെ സൈനായിട്ട് വാങ്ങിട്ട് പോയി ല്ലേ ഇപ്പൊ കറിയൊക്കെ വെക്കൂല ഞമ്മള് കറി വെക്കൂലേ കറി വെച്ച് കഴിഞ്ഞാൽ ഇപ്പ എന്തേലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കി ഒരുപാട് കറി ഇറച്ചിക്കറി വെച്ചാ ഒരുപാട് കറി ഉണ്ടാവുല്ലോ അപ്പൊ ചിലവാ അതായി പോകുമ്പൊക്ക ഞങ്ങക്ക് അറിയില്ലേനു അത്വരായിട്ട് താത്ത ഉണ്ടാക്കുന്ന കണ്ടതാ ഈ കറിന്ന് ബീഫുകള് മാത്രം ഊറ്റിയെടുത്തിട്ട് കുറച്ച് നീര് ഒഴിച്ച് കൊടുത്തിട്ട് ചീനച്ചട്ടയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണ്ണം വറ്റിച്ച് കൊണ്ടുവരുന്നിട്ട് ആ ച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒടച്ച് ഒടച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കും എന്നിട്ട് മൊരിപ്പിച്ചെടുക്കും ഭയങ്കര ടേസ്റ്റാ അത് കണ്ടതിന് ശേഷം ഞങ്ങളൊക്കെ പിന്നെ അധികം കറി ഉണ്ടാക്കിയാലതീന്ന് ബാക്കി വരുന്നത് ഇപ്പൊ എപ്പോഴും അതിന് പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന നമ്മള് ഇപ്പ ഞമ്മള് കുറച്ചാൾ ഇറച്ചി വാങ്ങുമ്പോ അങ്ങനെ കൊഴപ്പവുണ്ടാവില്ല അപ്പ എന്താ ഫഗ്ഷനൊക്കെ എന്താ ഇവിടെ ഉറൂസല്ക്കെ ഇണ്ടാവലിണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് നേ ർച്ചന്റെ ഭക്ഷണം ഇണ്ടാകുമ്പോ ഒരുപാട് കറിയൊക്കെ ചെലപ്പോ ബാക്കി ഇണ്ടാവും ആ സമയത്ത് പിന്നെ നമ്മള് ന്ത എല്ലെങ്കിലും ഉറിസിന്റെ അന്ന് രാവിലെ ബാക്കി വെറുതെ വേസ്റ്റാവണ്ടാന്ന് കരുതിയിട്ട് ആദ്യം തന്നെ ഞങ്ങള് കൊറച്ച് ക വേഗം മാറ്റി വെക്കും ഇറച്ചി ഒക്കെ കോരീട്ട് എന്നിട്ട് ചില തികഞ്ഞില്ലെങ്കി ഏട് ഇനിപ്പോ ബാക്കിയാണെന്ന്ണ്ടേ ഇതങ്ങനെ തന്നെ ഇണ്ടാവും ഫ്രിഡ്ജില് വെക്കും എന്നിട്ട് ഇതുപോലെ ആക്കിട്ട് തിന്നും
ഞങ്ങള് മുളകും പൊടിയൊക്കെ ഇട്ടാണ് പൊരിച്ചെടുക്കുക ചെയ്യുക കുക്കറിൽ ആദ്യം വേവിക്കും എന്നിട്ട് പിന്നെ അതിന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ടാണ്ട് പിന്നെ അന്നാ ആയിക്കോട്ടെട്ടോ എന്നാ ഞാൻ വിളിക്കട്ടോ.
ആ എന്നാ ശരി ഞാൻ വിളിക്കാം.